ആഹ്
അവിടെട്ടക്കി ഹലോ.
ഹലോ കേക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട്.
അവിടെ എത്ത
ഏഹ് ഇമ്മാനോട് പറഞ്ഞതാണ്. ഇപ്പൊ മേലേക്ക് വന്നു കിട്ടുള്ളൂ അപ്പൊ മേലെ വന്നതാണ് പ്പോ മേലെ തോര ഇടാൻ വന്നതാണ്
ഏഹ്
ന്നാലും വർത്താനം പറി
ഈ ഒറ്റക്ക് നിൽക്കുമ്പോൾ എവിടക്കെങ്കി പോവാനും ആരോടെങ്കിലും സംസാരിക്കാനൊക്കെ ഇങ്ങനെ തോന്നൂല്ലേ
ഏഹ് എനിക്ക് എപ്പഴും തോന്നലുണ്ട്.
ഉ.....
എവ്ടക്കേലും പോയൊലോ ന്നൊക്കെ
ആഹ് ചെലപ്പോ ഇങ്ങൻത്തോക്കെ ഒരു സാഹചര്യം ആകുമ്പോ അമ്മക്ക് എവിടുക്കെങ്കിലും ഇറങ്ങി പോകാനൊക്കെ തോന്നും
ആഹ് ഞാൻ അയൽവാസി ടെ അടുത്തോ അടക്കും അവുടുക്കും ഇവിടുക്കും അങ്ങനെ പോകും വർത്താനം ആടെ പോയിരിക്കും കുറച്ച നേരം അവിടെ ഇന്ന് വർത്താനം പറഞ്ഞ് ഇ ഇങ്ങനെഇതാവല്ലോച്ചിട്ട് അവിടെ ഇരുന്ന് വർത്താനം പറയും
ഉമ് അവക്ക് വല്ല്യ സ്ഥലം ന്നും വേണ്ട ഒരു ചെറിയൊരു സ്‌പേസ് നല്ല കാറ്റൊക്കെ കിട്ടണേ
ആഹ് അടുത്തെ പാടത്
ഏഹ്
ക്കണ്ട പോയത് പാടത്
വ്ടെ പാടണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ പുറത്തക്ക് ഇറങ്ങില്ല.
ആഹ്
പിന്നെ ക്ലാസ്സ്‌ പോകണ്ട് എന്ക്ക്ന് സങ്കടെ ഉള്ളു ഉം
ആഹ് ക്ലാസ് പോകുമ്പോ കൊറച്ച് ഇതാവൂല്ലേ
ഇപ്പൊ ക്ലാസ് പരീക്ഷയണ കഴിഞ്ഞാ കഴിഞ്ഞ് പരീക്ഷയി ഇനി റിസ അയിൻ്റെ ടെൻഷനും പേടിയൊക്കെണ്ട്
തൊടങ്ങിയോ
അപ്പ അഹ് പൊട്ടിയാല് മോശാല്ലേ
കളിയാക്കും
ആഹ് അയ്മേ പുഡ്ച് തൂങ്ങും
ഉം പ്രാർത്ഥിക്കണേ
ആഹ്
ചോറൊക്കെ
ഉം ഞാൻ ചോറന്നും വെച്ചിട്ടില്ല എനിക്ക്
ഉം അപ്പൊ
യെ ഞാന് തിന്നാത്
ഉം
കേൾസിന ഏഹ് ആഹ് കഴ്ഞ്ഞ്
ഈ ഗേൾസിനാല്ലേ കൊറേ പ്രശ്നങ്ങള് ഒണ്ടാവണേ
ഉം
ബോയ്സിന് പിന്നിം അത്രക്ക് കൊഴപ്പൊന്നും ഇല്ല ട്ടോ ഓൽ
അവര് അവ അവരത് കേക്കാൻ നിക്കൂല്ലാ പൊറത്തക്കേ പോകൂ ഞമ്മള് അല്ലേ പിന്നെ അകത്ത്ണ്ടാവല്
മുണ്ടാതെ കേട്ടിക്കാ എന്നിട്ട് നമ്മക്ക് പീരീഡ്സ് ടൈമിലൊക്കെ നമ്മള് നല്ലോണം വേദന എടുത്ത് സഹി ക്ക്യ്യ്യാ
അങ്ങന തന്നെ അങ്ങനാ തന്നെ
ഉം എന്തോര്
വേദനേ
ഇൻക്കും വേദന ഒണ്ടാവേണ്ട്
പ്രശ്നം ഇണ്ടാവില്ല്യാ
ഉം
ആഹ് ചെലർക്ക് നല്ലൊരു വേദനയും ഇതൊക്കെണ്ടാവും
കണ്ണന്ന് വെള്ളം ഒള്ളു
ആരോപ്പം ഉം വർത്താനം പറിയർത്
ആഹ് ആഹ്
അപ്പൊമ്മക്ക് ദേഷ്യം പിടിച്ച് എന്തൊക്കെയ്യാ വിളിച്ച് പറയാ അറിയില്ല
ആഹ് ടൈം
ഉം വേറെ അത് നമ്മള് എത്തുണ്ടായിട്ട് പറഞ്ഞല്ലേക്കാരം
ടൈം അങ്ങനത്തെ ടൈം ആയതൊണ്ടാണ് നിങ്ങള് പറഞ്ഞ് പോണത്
ആഹ് പക്ഷേ ചെലര് കാര്യാക്കി എട്ക്കൂം
ആഹ്
നമ്മള് നല്ല രീതില് കൂളായിട്ട് പറഞ്ഞേക്കാരം
ആഹ് ഓരാള് എടുക്കുംകാരേ കയട്ടല് മാത്രല്ല പിന്നെ ഓൽക്അയി തുടങ്ങും പിന്നെ അയ്ന് പറ്റിയിട്ട് ഇന്നട്ട് മീ കിട്ട്യന്ന്
ഇല്ലാ തോന്ന്ണ്
ഉം
ഞാന് അടുക്കളക്ക് കേറി നോക്കിട്ടില്ല ഞാന് ആക അടിച്ചരി മുറ്റടിച്ചരി തുടച്ചി
ആഹ് ഉമ്മ ഉള്ളിൽ പാത്രം തേക്കുന്നു.
ആഹ് പാത്രം മൂടി.
ആഹ് നമ്മള് വീട്ടിലുള്ളപ്പോ .
ആഹ് ആഹ് അതോത് നന്നാക്കി ഞാൻ വിളിച്ച് കേറി പോന്ന്.
ആഹ്
എന്നിട്ട് ഞാന് ചായന്റെ കടി അപ്പളാ കുടിച്ചേ.
ഉം എന്നിട്ട് ഏത് ഏഹ് ഈ അതെ വീട്ടിക്ക് പോവണ്ടേ തന്നെയാണ്.
ഉം അതിന് വിളിയും തൊലിയൊന്നുല്ലല്ലോ, പക്ഷെ എനിക്ക് താല്പര്യം ഒന്നുമില്ല.
ഉം വിളിച്ചപ്പോ പോവാനിരുന്നിട്ടല്ലേ.
അങ്ങനെ നിങ്ങൾക്ക് കൂനിയൻ മേലാ, നമ്മളെ പരിഗണിക്കത്തടുത്ത് നമുക്ക്. ഒരു ഇഞ്ഞു പോയാല് ഒരു ഫ്രീ ഒരു. മനസമാധാനം ഉണ്ടാവില്ല പിന്നെ ഓരോ പ്രശ്നങ്ങളേക്കാലും.
ആഹ്
ഇപ്പൊ കൊറെ പ്രശ്നങ്ങള് ഞാൻ ഇതായിരുന്നു.
ഉം വേണമെങ്കിൽ ഒന്ന് മിണ്ടാതെ. ഒക്കെ നമ്മള് സൈക്കിൾ വേണ്ടിയിട്ട് ഒക്കെ, അത്രേ ഉള്ളൂ നമ്മള് എന്നും പിന്നെ. പറയാൻ തുടങ്ങിയാൽ പിന്നെ കൂടും അയിന്റെ വെല്ല്യ വർത്തനം വായിക്കാനാണോ? ഇത് മിണ്ടാതെ അവരെ പാത്തുയിരിക്ക, അവിടെ വർത്താനം ഉണ്ടാവുന്ന മുമ്പ് അങ്ങട് പോവുക. പോയിട്ട് ഉമ്മ എന്തെങ്കിലും പണിയെടുക്കുക എന്നൊക്കെുള്ള ആവശ്യം ഉണ്ടെങ്കിൽ ഇനിയും പണിയുണ്ടെങ്കില്.
അയിന് മൂത്ത് വന്നാല് പറയുവോ അവിടുന്ന് മാറി നിന്നാല്.
ഉം
അന്നെങ്ങാണ്ട് ഓള് വാതില് അടിക്കുക അമ്മായിയമ്മ പറയാ. മഴ ചാറിയിട്ടുണ്ടാവും, എന്നിട്ട് പെരേ വിളിച്ച് പറയാനോ അമ്മായിമ്മാന്റെ വിചാരം തന്റെ മകൻ. ഇക്ക എന്നെ വിളിച്ചു ഇന്ന്.
ഉം
ഞങ്ങടെ ഉമ്മ ഇങ്ങനെയൊക്കെ പറയണേ, നിങ്ങള് കേട്ട് നോക്കി എന്നാല് ഞാൻ അവിടെ അങ്ങ് വെക്കും.
ഉം
അമ്മ
ചെലർയൊക്കെ അവര് ഇത് ജീവിച്ചത് അവർക്കാപ്പം ആലോചിച്ചാൽ മതി, ഞാൻ ഇതേപോലെ ഒക്കെ കെട്ടിവന്നപ്പോൾ എന്തെല്ലാം. ഇപ്പൊ ഇതേപോലെ അവസ്ഥ ഉണ്ടാവൂല അപ്പൊ ഈ മോള് ഇതേപോലെ ചെയ്ക്കുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം അവര് ചിന്തിക്കുന്നില്ല ഇപ്പൊ എന്നട്ട് ഉമ്മ അങ്ങോട്. ഉണ്ടാവില്ല, അങ്ങനത്തെ വാക്ക് അങ്ങനത്തെ സാ സാഹചര്യത്തിലല്ലേ ഇവര് പോന്നത്.
ഉം
അവരും അത് ചിന്തിക്കുന്നില്ല, അതാണ് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയാണ്. മഴക്കോളൊന്നും പറയാനും പറ്റൂല്ല അപ്പ അല്ല ഉണ്ടായിരിക്കും, അപ്പുറത്ത് ആൾക്കാരെ ചിലരൊക്കെ.
ഞാൻ മുണ്ടാതെ നിക്കുന്നുണ്ട് കേട്ടോ, എന്റെ കൈമേ തരി ക്ഷമ മതി മിണ്ടാതിരിക്കണം, പക്ഷെ ഞാൻ ഇന്നേവരെ. ഓള് ഇങ്ങനെ പണി നോക്കി പോയിക്കോ ഒരു. ഇത് വരെ പറഞ്ഞിട്ടില്ല പക്ഷെ പറഞ്ഞ്ന്ന് ഉമ്മ പറയുന്നേ
മ്ഹ്
അയ് എന്തുകൊണ്ടാണ് ആഹ് എന്തുകൊണ്ടാണ് പറഞ്ഞേ പറയാള്ള കാരണം ഒന്നും എനിക്കറിയില്ല
മ്ഹ്
ആഹ് ഉം മകന് തടി മെലിഞ്ഞിട്ടാണ്
ഏഹ് ഏഹ്
ഇത്തിരി ആഴം ഉണ്ട്
ഉം
അയിന് അഒന്നും ഇഷ്ട്ടല്ല തോന്നുന്ന്
ഉം
അതെന്താ ഒരു അമ്മള അവിടേം ഇല്ലതൊന്നും തരുന്നില്ല അങ്ങനത്തെ ഒരത്
എന്നിട്ട് ഇമ്മാനോട് പറഞ്ഞില്ല നിങ്ങള്
ആഹ് പറഞ്ഞൊക്കെ ചെയ്ട്ടന്ന് ഉമ്മൻ്റോടെ പറഞ്ഞ് ഉമ്മാക്ക് എത്താ പറയാന ഒന്നും പറയാനണ്ടാവലല്ലോ
മ്ഹ്
ഓഴിങ്ങനെ ആഹ് ഒഴിപ്പോ എത്ര
ഓര് പറഞ്ഞ നമ്മള് നമ്മള ഉമ്മാന പള്ളു വിളിച്ചപ്പോ നമ്മള അത് അമ്മക്കത് സഹിക്കൂല
ആഹ്
ഞാൻ എന്റെ ഉമ്മാനെ പറയുമ്പ എന്ത് ചോദിച്ചാലും പറയും എന്റെ ഉമ്മ ഒന്നും എന്നാലും നീ ചോദിയ്ക്കാൻ പോണന്നെന്നും പറയും വേണ്ട മിണ്ടാതെ നിന്നോളീം ഞാൻ കേട്ട് സഹിച്ചോളാം
ആഹ് എനിക്ക്
ബടേ വന്ന് സങ്കടം പറഞ്ഞ് കരയൊക്കെ ചെയും ക്ഷേ ആടെ പോയാല് ഞാന് കൊറച്ച് ഇപ്പം ഞാൻ അദ്യൊന്നും ഫോൺ കൊണ്ട് പോയില്ലേ ഇപ്പോ കൊറച്ച് വിട്ട് കൊടുക്കൂല ഞാനും വിട്ട് കൊടുക്കൂല്ല അതെ വിട്ട് അതേ ഞാന് ശ്രധിച്ചക്കെ നിന്ന് ഇപ്പൊ ക്ഷെ അതില്ലേ അപ്പൊ മൂന്ന് മക്കളായപ്പോ നമുക്ക് കുറച്ചൊക്കെ അധികാരം കൂടി ഞങ്ങക്കിപ്പ ഇന്ന് ഈ നിക്കണ വീടും പറമ്പൊക്കെ എന്റെ പേരിലാണ് ഇനി ഞാനും ഇനി എളേമാർക്ക് എന്റെ മാപ്പെളേന് കൊടുക്കാള്ളത് എന്റെ പണ്ടം വിറ്റി വിറ്റിട്ട് അപ്പം അപ്പൊ അതും അധികാരം കൂടി അതുകൊണ്ട് ഉപ്പാക്ക് നല്ലഎൻ്റെ പേരില് തരാം പ്പ പറഞ്ഞത് അങ്ങനെ
ഹ അപ്പൊ അതില് ഈ അങ്ങനെ ഇല്ലോരു ഇവടെ ഇണ്ട് കേട്ടോ ഞങ്ങള് വരണ്ടടുത്തു പോവാം അങ്ങനെ പോന്നതാ ഓരൊക്കെ പലേടുത്ത് ഓരെ ഉമ്മാന്റെ പേരില്ലേനി
അരക്കൊ എടുത്ത് ചേ ഏഹ് കഴിച്ചാൻ നിന്നപ്പം പറഞ്ഞു നിങ്ങളെ എറങ്ങി പോയിക്കോളി ഇൻ്റെ സ്ഥലാണ് പറഞ്ഞ്
ഉം
ഓരൊന്നും പറഞ്ഞിട്ടില്ല ഓരിപ്പോ മലടെ ഒരു തട്ടുത്തരും പറയാതെപ്പ ഇവിടെ ഒരു വാടക വാടക എടുത്തീനിയേ പിന്നെ ആ പെര അങ്ങ് വാങ്ങി
മ്ഹ്
ഇപ്പ അവൻ നല്ല ഒരു ഹാപ്പിയാണ്
ആഹ് ഞാൻ ഇപ്പ അങ്ങനെ ഒന്നും പറയൂല ട്ട എന്നാലും നമ്മ ഞാൻ പറയും എന്റെ പേരില് ആക്കണ്ട ഇന്ത് ഇങ്ങള പേരി കൂടെ ആക്കിയാന്ന് ഓര് അങ്ങനെ ഇക്കാക്ക പറഞ്ഞു വേണ്ടാ അന്റെ പേരിൽ തന്നെ അന്റെ സ്വർണ്ണല്ലേ അപ്പൊ അന്റെ ഇച്ച് നാട്ടി ഓക്ക വരാ ഞാ പറഞ്ഞ ഞാന്തിനാ നാട്ടി ജ്ജ് ഇപ്പള ഓൻ്റെ മാപ്പ്ളല്ലേ പിന്നെ ആട്ടിയർക്ക്ന്ന് മക്കൾക്ക് ഇപ്പല്ലെ ഇങ്ങള് ആട്ടി എറക്കണ്ട ആവശ്യപ്പില്ലല്ലോ ഇൻച്ചാട്ടി എറക്കിയച്ചേപ്പാ ഇല്ല അങ്ങ ഒരിക്കലും എന്താലും അയിൻ്റെ അർത്ഥം
ഇൻക്ക് തരാനുള്ള പരിഗണന ഇൻക്ക് തന്നാ മതി. ഇൻക്ക് വേറെന്നും വേണ്ടന്നർഞ്ഞാമതി.
ഉമ് ആഹ് തന്നു ഞാൻ പറഞ്ഞു ഇന്റെ പേരിൽ എയ്തിയാലും ഇങ്ങക്ക്ള്ള ഇങ്ങൾതന്ന ഇബടെ കുടുംബനാഥൻ ല്ലാതെ വേറെ ആരുല്ല
ഉം ന്നായിക്കോട്ടെ.
ആഹ് ശരി ശരി